ഹലോ.
എന്തൊക്ക് വിശേഷം.
ആ നല്ല വിശേഷം......
എന്ത് കിടക്കന്നിക്കാ, കിടന്നോ
കിടന്നില്ല കിടക്കണം. വൈകിയാ കിടക്കുന്ന ഫുഡൊക്കെ കയിച്ചോ.
ലെ.
ആ കഴിച്ചു കഴിച്ചു മഴണ്ടോ അവിടെ....
എന്താ കഴിച്ച ചോറോ അതോ.
ആ വൈകിട്ട് ചോറങ്ങനെ കഴിക്കാറില്ല എന്താണ് ചപ്പാത്തിയായിരുന്നു ചപ്പാത്തി ഡൈറ്റാണ് അങ്ങനെ ചപ്പാത്തി......
ശെരി
അവടെ ഭർത്താവ് ഡയറ്റ് ആണ് അപ്പ ഞാനും അതിൻ്റെ കൂടെ ഡയറ്റ് ഇടക്കാണ് പുള്ളി ജിമ്മിലൊക്കെ പോകുന്നുണ്ട് അപ്പ അങ്ങനെ ആ അപ്പ ഡെയ്‌ലി ചപ്പാത്തിയാണ്
എന്നിട്ട് കുട്ടികളൊക്കെ
ഒരു മോനാണ്
ആഹ് ഉറങ്ങിയോ
ആഹ് ഉറങ്ങി
അത് ശെരി കുട്ടി നേർത്തെ ഉറങ്ങുവായിരിക്കുലേ
ആഹ് അവൻ നേരത്തെ ഉറങ്ങി
ആഹ്
ഞാനിങ്ങനെ ഇരിക്ക ഞാനോ ഏയ് കളി ഒന്നും കാണും നമ്മ ഫോണിലല്ലേ ഇരുപത്തിനാല് മണിക്കൂറും ഫോണിലാണ് കളിയ് കാണൊ ന്നു ഒന്നുല്ല ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നു
ഉം
പിന്നെ അവിടെ എന്താണ് വിശേഷം എന്തായിരുന്നു ഇന്ന് ഫുഡ്
ഇന്ന് എന്താ പറയാ മീൻ മീൻ ഉണ്ട് പിന്നെ സാമ്പാർ ചോറ് സാധ ചോറ് പിന്നെ ഇയാള് പറഞ്ഞപ്പോഴ രാത്രി ഇവിടെ ഉപ്പാക്കൊക്കെ ചപ്പാത്തിയാണ്
അതെ അതെ
ഉം
ചപ്പാത്തിയൊക്കെ കഴിക്കുന്ന നല്ലത് നമ്മള് അരി ആഹാരം ഒരു നേരം കഴിക്കുന്നതാ നല്ലത്
ശരിക്കും അങ്ങനെ വേണ്ടത് പക്ഷെ എനിക്ക് അരി ആഹാരം അല്ലാതെ പറ്റുന്നില്ല
ചിലർക്ക് അങ്ങനെയാണ് അരി ആഹാരം കഴിച്ചില്ലെങ്കില് എന്തോ പോലെയാ
ഇനി ഇപ്പൊ ഒന്നും വേണ്ട ദോശയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കഴിച്ചാൽ തന്നെ വിശപ്പ് മാറൂല്ല
ആഹ് അതെ അതെ ചോറ് കഴിച്ച് ശീലിച്ചവർക്ക് ചോറ് തന്നെ വേണം
അതാണ് ഉം
മഴയുണ്ടോ അവിടെ
ഇവിടെ മഴ ഇണ്ടാരുന്നു ഇപ്പൊ ദേ തോർന്നു നിക്കുവാണ് മഴ കൊറവുണ്ട് ഉം ഇങ്ങനെ തോളി തോളി നിൽക്കുന്നു ആഹ് മഴ പെയ്ത അങ്ങാട് മഴയാണ് ഇവിടെ എടയ്ക്ക് എടയ്ക്കൊക്കെ വെയില് വരുന്നുണ്ട്
അത് ശെരി ആഹ്
എങ്കിലും പ്രശ്നമാണ് തുണി ഒന്നും ഒണങ്ങില്ലല്ലോ
ഇല്ലേ ഇവിടെ ഇന്ന് രാവിലെ ഇന്നും ഇന്നലെയൊക്കെ രാവിലെ അങ്ങനെ നന്നായിട്ട് പെയ് യ്യൂല ഏകദേശം ഇങ്ങനെ ചരിക്കൊണ്ടേ നിക്ക
ആഹ് ആണല്ലേ പിന്നെ എന്താ പറയാ എന്താ മഴ പെയ്തില്ലേലും ഭയങ്കര തണുപ്പാണ് നമ്മടെ ഫ്രണ്ടില് പാടം ഉണ്ടേ പാടം അപ്പൊ അവടെ നല്ല തണുപ്പാണ്
അത് ശെരി
മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നല്ല തണുപ്പാണ് അത് പിന്നെ റബ്ബറ് അങ്ങനെ ഉള്ള കാര്യങ്ങള്
ആഹ്
തണുപ്പാണ് ഇവിടെ
അത് ശെരി സ്വന്തം വീടാണോ അതോ കൂട്ടുകുടുംബായിട്ടോ
സ്ഥലം വേറെയാണ് ഞാനിപ്പൊ വേറെ ഒരു സ്ഥലത്താണ് ഇപ്പൊ താമസിക്കുന്നത്
അത് ശെരി
അതെ അതെ ഇവിടെ ഇവിടെയാണ് ഭർത്താവിന് ജോബ് ജോലി ജോലി അപ്പ അങ്ങനെ ഇവിടെ ആണ് താമസിക്കുന്നത് നാട്ടിലൊക്കെ ഇടക്ക് പോകും ആ ഞാനും മോനും ചേട്ടനും
ആ ആ
കുടുംബങ്ങള് ആ ബാക്കി ആൾക്കാരൊക്കെ നാട്ടിലാണ്.
ആഹ്
ഓ ചേട്ടൻ മൊബൈലിൽ മൊബൈലി ആണൊ കളി കാണുന്നെ ഇപ്പൊ ഫുട്ബോള് നടക്കുന്ന ടൈമ് ആണ് ലോ സമയണല്ലോ.
ഇവിടെ എല്ലാരും ചെക്കന്മാരൊക്കെ പട കൂടിട്ട് അവിടെവിടെ സ്ക്രീൻ എന്തോ വെച്ചിണ്ട്.
ആ റ്റീ മറ്റേ അർജെന്റ്റീന ബ്രസീൽ അങ്ങനെ ഓരോ ഇത്ണ്ടല്ലോ ഫാൻസ് - -
ഇവിടെപത്തരക്ക് കളി തുടങ്ങും പറഞ്ഞിട്ട്
ആ അതെ അതെ
ഇനിയിപ്പ ന്ന് എന്താ ജർമ്മനിന്റെ കളിയൊക്കെ ഉണ്ടന്നൊക്കെ പറഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ടേ എത്തുള്ളൂ.
പിന്നെ ആ മോൻ ബഹളം വയ്ക്കുന്നുണ്ടല്ലോ.
എണീക്ക്ണണ്ട്.
ആ ആ ഉറങ്ങിയതായിരുന്നോ
ഉറങ്ങിയത് അല്ല അങ്ങനെയല്ല അത് ഓളും ഉറങ്ങിട്ട് കുറച്ചി ടൈം മായിണ്ട്.
ആണല്ലേ ആ അപ്പൊ പുള്ളിയുടെ ഉറക്കൊക്കെ കഴിഞ്ഞു നമ് ഇനി നമ്മള് കിടക്കുമ്പോളാണ് ഇവർ
ഓന് എണീക്കാ അതാണ് ഓള് ഒറക്കൊക്കെ കഴിഞ്ഞ് എണീറ്റതാ. ഓള് ന്ന് നേരത്തെ ഓറങ്ങു എന്നിട്ട് ന്ന് എണീക്കു
എണീക്കും.
ഇന് ഉറക്കൊന്നുണ്ടാവില്ല
അതെ ആ എ എന്തൊക്കെയൊ ഒരു മോനാണ് ഉള്ളത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു.
ആ അത് ശരി
ട്യൂഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആൾ തളർന്നാ വരുന്ന് പിന്നെ ഫുഡും കഴിച്ചങ്ങ് കേറി കിടക്കും.
ഏഹ്, ട്യൂഷനും ഉണ്ടോ നാലാം ക്ലാസ്സിൽ ആയപ്പംതന്നെ
കാണും, എന്തോ?
നാലാം ക്ലാസിൽ ഇപ്പതന്നെ ട്യൂഷനുണ്ടോ?
ഒയ്യോ എന്തോരം പഠിക്കാന്ണ്ട് കുട്ടികൾക്ക്
അത് ശെരിയാ
പഠിക്കുന്ന പോലെയല്ല പഠിക്കുന്നേ ഇംഗ്ലീഷ് മീഡിയത്തിലാണ്.
ആഹ് സി ബി, സി ബി എസ് സി ആവൂലെ
ആഹ്
ആഹ് ശെര്
അതാണെ കുറെ പഠിക്കാനുണ്ട്. കൊച്ചു വരുമ്പതന്നെ തളർന്ന് പോ ക്കെയാ വരുന്നെ അപ്പോ ആഹ് ഫുഡ് അതെ, അതെ ആഹ് അതെ, പിന്നെ ഫുഡും കഴിച്ചിട്ട് കേറിയങ്ങ് കിടക്കും.
ആഹ്
പിന്നെ അവൻ കാലത്തെ എണീ കാലത്തെ എണീക്കാൻ ബുദ്ധിമുട്ടാണ്, നമ്മള് വിളിച്ച് എണീപ്പിക്കണം.
സ്കൂളില് ബസ്സിലായിരിക്കും ല്ലേ പോവാ
ഇപ്പോ ചേട്ടൻ കൊണ്ടയാക്കും
ആഹ് ശെരി.
ബസ്സില് തിക്കും തിരക്കും ഒക്കെ, പിള്ളേര് ഇപ്പോ കൂടുതലാണ്.
സ്കൂൾ ബസ്സല്ലേ അപ്പൊ? സ്കൂളിന്റെ കീഴിലല്ലേ--ആഹ്
ആഹ്, എന്നാലും കുട്ടികളൊക്കെ കൂടുതലുണ്ട്. കൂടുതലാവും അതുകൊണ്ട്ട്ട് പിന്നെ വിചാരിച്ച് പിന്നെ ചെല സമയങ്ങള്ല് ഏഹ് സ്കൂൾ ബസ്സില് വരാറുണ്ട്. ചേട്ടന് പോവാൻ പറ്റാത്ത സമയത്ത്, എന്നാലും നമ്മളതിന്റെ പൈസ കൊടുത്താ മതിയല്ലോ ഫ്രീയല്ല, പൈസ കൊടുക്ക്‌ണൊള്ളു, ഹ്മ്മ് പ്രൈവറ്റല്ലേ
ആഹ്, എട്ത്തന്നെയാണോ സ്കൂള് അതോ ദൂരണ്ടോ?
ആഹ് കുറച്ച് അരമണിക്കൂറ്, ഉണ്ട്.
ആഹ് ശെരി.
അതുകൊണ്ട് പിന്നെ കൊഴപ്പുല്ല.
ആഹ്
പിന്നെ മഴെയന്ന് പറഞ്ഞാ ഏഹ്, ഭയങ്കര ബുദ്ധിമുട്ടാ ഹ്മ്മ് കൊണ്ടാക്കലേ അപ്പ അങ്ങനെയൊക്കെ ആകുമ്പോ ചെലപ്പോ ഏഹ്, ബസ്സില് വിടാറ്ണ്ട്.
ആഹഹ് ശെരി, അത് ശെരിയന്നെ മഴയൊക്കെ ആകുമ്പോ കൊണ്ടര്ലും കൊണ്ടാക്കലൊക്കെ, എനി ട്യൂഷനും കൂടി കഴിഞ്ഞിട്ടെ എത്തൊള്ളു വീട്ടില് ത്തൊള്ളു.
ആഹ് വൈകിട്ടാണ് ട്യൂഷൻ, കാലത്ത് കാലതല്ല വൈകിട്ട്, അപ്പൊ ആഹ് ചേട്ടൻ പോയി കൊണ്ട് വര്യാണ്.
അത് ശെരി.
ഏഴ് ഏഴരയാകും കൊച്ച് ‌ വരുമ്പോൾ
ഏഹ്, അപ്പം ഭക്ഷണൊക്കെ?
ഭക്ഷണം അവര്, ഏഹ് എന്റെ ഫ്രണ്ടാണ് ട്യൂഷനെട്ക്ക്‌ണത്
ഉം, അവിട്ന്ന് കൊടുക്കോ?
പുള്ളി എന്തെങ്കിലൊക്കെ കഴിച്ചിട്ടൊക്കെക്കാ വരുവാ, അന്നേരം കേറി കെടക്കും. ചെല സമയത്ത് ആഹ്, എന്തേലും വേണങ്കിൽ മേടിച്ച് കഴിക്കും, അല്ലെങ്കിൽ കയറി കെടന്ന് ഉറങ്ങും.
ആഹ് ശെരി.
അങ്ങനെ ഫുഡ് വേണന്നൊന്നും ഇല്ല. നിർബന്ധിച്ച് വേണം കഴിപ്പിക്കാൻ പിള്ളേക്ക് മടിയണല്ലോ ഫുഡൊക്കെ കഴിക്കാൻ അവർക്ക് ഈ മറ്റേ എന്താ പറയാ ഐസ്ക്രീം, മാങ്ങ് അങ്ങനെയുള്ള സാധനങ്ങളാ
പ്പം ഭയങ്കര മടിയാ
ആഹ്, അത് തന്നെ
വായിക്കാം വായിക്കും എഴുതാൻ ഇരുത്തിയാൽ ഭയം
ആ ഇംഗ്ലീഷ് ഭയ ഈ ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിലും? നമ്മൾ മലയാളം അറിഞ്ഞിരിക്കണല്ലോ. ഇംഗ്ലീഷ് അറിയാവുള്ളൂ മലയാളം ഭയ ബുദ്ധിമുട്ടാ വായിക്കാനും എഴുതാനുമൊക്കെ അതിന് ഞാൻ പ്രത്യേക് ഞാൻ ടൂഷൻ എടുക്കുന്നുണ്ട്. ക്ലാസ് എടുക്കുന്നുണ്ട്. നമ്മളെ മാതൃഭാഷ എല്ലാദും നമ്മള് പഠിച്ചിരിക്കണല്ലോ.
ഓ ഇണെ ഇവിടെ വായിക്കാനൊക്കെ വായിക്കോ എഴുതാനെല്ൽ ന്നാലാ ഭയങ്കര മടിയാ അപ്പ തുറങ്ങും ഒറക്ക
ആ ന്നിട്ട് പറയും മലയാളത്തിൽ വായിക്ക വായിക്കെടാ ഇതെന്ന് പറയുമ്പോ ഞാൻ ഇംഗ്ലീഷിൽ വായിച്ചു തെരാം അമ്മേ.. മലയാളം എനിക്കറിയില്ല. ഹ് ഞാനവൾ ചി നീ ആരാ ഇംഗ്ലീഷ്കാരന്റെ മോനാണോ എന്നൊക്കെ ഇടക്ക് ഞാൻ ഇങ്ങനെ ചോദിക്കും.
ഇംഗ്ലീഷ് മീഡിയം അയാള ഒരു പ്രത്യേകതാണ് കുട്ടികക്ക് പൊതുവേ മലയാളം
മലയാളം.
ഓർക്ക് ബുദ്ധിമുട്ടായിരിക്കും അത് അധികാളുകളും പറയ്ണെട്ട്ണ്ട് പക്ഷേ ഓൽക്ക് ഇഞ്ഞ് പ്ലസ് ഒന്ന് പ്ലസ് ടൂ അങ്ങനത്തെയ്നെക്കെ സുഖായിരിക്കും
ആ സുഖമായിരിക്കും ആ പിന്നെ ഫുള്ള് ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ ആയിരിക്കും.
ഇപ്പോഞാനൊക്കെ പഠിച്ചത് ഞാൻ മലയാളം മീഡിയ ആണ് പക്ഷെ പ്ലസ് ഞൻ പ്ലസ്റ്റു എത്തിയപ്പോ നല്ല ഗതിയടാണി. നമുക്ക് അങ്ങനെ മലയാളം മീഡിയക്കാർക്ക് ഇംഗ്ലീഷ് അത്ര അറിവ്ണ്ടാവില്ലല്ലോ?
അതു തന്നെ. അപ്പൊ എല്ലാരും കെടന്ന്. ചേട്ടന് മുകളിൽ ഇങ്ങനെ കളി കണ്ട് ങ്ങ നെ രസിച്ചിരിക്ക നമ്മളിവിടെ വ വാ. വൈ് വൈകിയാ കിടക്കുന്നത് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും ഉറക്ക് ഉറക്കം വരത്തുള്ളൂ അങ്ങനെ ശീലമായി ആ
പക്ഷെ
അവിടെ ഹസ്ബൻറ്റ് കിടന്നോ ഭർത്താവ് കിടന്നോ?
ഇല്ല ഇന്നിപ്പോ കളി കാണാൻ പോയതാ ഇഞ് പിന്നഏതോ ജർമ്മനീന്റെ കളയിണ്ട് ആ ഒക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ ഇന്ന്
അതെ അപ്പൊ നേരംവെളുക്കു ഇപ്പ തന്നെ മണി എത്രയായി പന്ത്ര ഉണ്ടായിന്ന്‌.
ആഹ് രണ്ട് മണിക്കോ ഓക്കെണ് തോന്നുണ്ട് അടുത്ത കളിയാവ അത് കഴിഞ്ഞിട്ടവും വരാ..
അതെ... അപ്പൊ നിങ്ങളുടെ ഉറക്കം കഴിയും.
ആ ആ കയൂ അപ്പൊ ഒക്കെ കഴിയു. ഇപ്പം മോള് എണീറ്റ്ക്ക്ണ് ഇനി ഓള് ഇപ്പായെന്നും ഉറങ്ങൂല.
വേറെ.
ഇന്നിപ്പോ എല്ലാരും ഇവിടെ നേരത്തെ കിടന്ന്ക്ക്ണ് കാരണം നല്ല മഴയാണ്.
ആ മഴ മഴയാവും ബം ഉം. ആ് നല്ല തണുപ്പൊക്കെൺവുമ്പോ സുഖണ് ഉറങ്ങാൻ
അതാണ് പിന്നെ കരണ്ട് ഇടക്കിടക്ക് ഇങ്ങനെ പോകുന്നുണ്ട്.
ആഹ മഴ വന്ന ഇവിടെയും അങ്ങനെ തന്നെ കറണ്ട് ഇങ്ങനെ പോവാണ്.
ഉം പിന്നെ ഇൻവേർട്ടറില് ചാർജും ഇല്ല തോന്ന്ണ്. അങ്ങനെ പൂക്ക്ണു ഉണ്ട് അപ്പൊ പിന്നെ എല്ലരും നേരത്തെ കിടന്ന്.
ആ ആ.
പിന്നെ എന്തൊക്കെയ ന്നട്ട്?
ആഹ അങ്ങനൊയിരിക്കണ് പ്രത്യേകിച്ച് വേറെ ഒന്നുല്ല അപ്പോ പി ഇങ്ങനെ ഇരിക്കാം അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോ ഒന്ന് വിളിച്ചതാണ്.. ആ ഞാൻ നേരത്ത ചെയ്തിരുന്നു.. ജോലി ചെയ്തിരുന്നു കല്ല്യാണം കഴിഞ്ഞിട്ട് ചെയ്യ.. പോയിട്ടില്ല പോണില്ല വിടുന്നില്ല അപ്പം ഇങ്ങനെ വീട്ട.. വീട്ടിലിരുന്ന്ങ്ങനെ ഓൺലൈനായിട്ട് ഞാൻ ബ്യൂട്ടീഷ്യൻന്നയിരുന്നു...
ഒ..
അങ്ങനെ..
അ ശരി..
അപ്പോം ഇങ്ങനെ ഓരോ വർക്കൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഓൺലൈനായിട്ട്... ചൈതു ആ ഉം മുന്ന് നാല് അഞ്ച്... അഞ്ച് അഞ്ചാറ് വർഷമായി ഞാൻ നെറ്റ് വർക്ക് മാർക്കറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്..
ആ...
കുറെയൊക്കെ...
ബ്യൂട്ടീഷ്യനൊക്കെ അപ്പൊ കല്യാണത്തിന് മുന്നേ പഠിച്ചതാവൂല്ലേ...
ആ മുന്നേ പഠിച്ചതാ...
ആ ശരി...
പിന്നെ കൊറയൊക്കെ നമ്മടെ കയ്യിൽന്ന് പൈസൊക്കെ പോകും നല്ല ഇതുപോലെ... ഇത് പോലുള്ള നല്ല നല്ല വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യും അങ്ങനെ.. പോവും ന്ന്.. ഇയാൾക്ക് ജോബ് ജോലിയുണ്ടോ...
ഞാന് പഠിച്ചൊണ്ടിരുന്നിരുന്നു പക്ഷെ ഇപ്പ ചെറിയ കുട്ടിയായോണ്ട് പൊറത്ത്പോയി ചെയ്യല് കയ്യാത്തോണ്ട് ആ
വരുമ്പൊളാണ് നമുക്ക് നമ്മുടെ ജോലിയൊക്കെ എല്ലാം അങ്ങനെ തന്നെ എല്ലാരുടേം വിധി കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ
അതല്ലെ ഞാനിതുപോലെ ഓൺലൈനായിട്ട്
അല്ലെങ്കിൽ നമ്മള് നമുക്കൊരു ജോലിയൊക്കെ ആയതിനു ശേഷേ കെ
കെട്ടാൻ പാടുള്ളൂ അത് ശെരിയാ
പഠിച്ചൊണ്ടിരിക്ക്ണ സമയത്തൊക്കെ കെട്ടിക്കഴിഞ്ഞാ അവര് പഠിപ്പിക്കാന്നൊക്കെ വാഗ്ദാനൊക്കെ തരും എവിടപ്പിന്നെ പിന്നെ അവര് നമ്മുക്ക് സമയം താരേംഇല്ല പിന്നെ നമുക്ക് കു ഇതായി നമ്മൾക്ക് കുട്ടികളായി അവര് പഠിപ്പിക്കാന്നൊക്കെ പറയും പക്ഷെ അതിന് മുമ്പ് അവര് നമ്മുക്ക് ആണ് ആ അതിനുമ്പ് നമുക്ക് അവര് പണി തരും
അതെ അതെ
അങ്ങനെ ആ സ അങ്ങനെനമുക്ക് പോകും
അതെ ആ ഇനിപിന്നെ കുട്ടികളൊക്കായിക്കഴിഞ്ഞാൽ പിന്നെ ഓര്
പിന്നെ അവ അവ അവരെ നോക്കണം പിന്നെ പിന്നെ അവര് പറയുന്നത് കുട്ടികള് സ്കൂളി വിടണം അപ്പൊ നിനക്ക് പഠിക്കാൻ പോകാൻ